കേൾക്കണണ്ടോ ആഹ് കേൾക്കണണ്ടോ.
ഓ കേൾക്കണ്ട് പറയാ-
എന്തൊക്കെയ അല്ല ചായ- ചായല്ല ഞാന് കുട്ട്യാളുടെ ചായ കുടിയൊക്കെ കഴിഞ്ഞു ചായ കുടിക്കാൻ ഒരു മൂഡില്ല. അപ്പോ ഞാന്- എവിടെ ഫ്രിഡ്ജിന് വെള്ളം എടുത്തിട്ട് കോൾഡ് കോഫി ഉണ്ടാക്കി കുടിച്ചു.
ചായ ചൂടല്ലേ അപ്പോ ഇനിനടക്കൂല്ല അപ്പോ മോനെ പറഞ്ഞയച്ചിട്ട് പാൽ വാങ്ങികൊണ്ടോന്ന് ജൂസ് അടി-
ആഹ്.. ഞാൻ അവിടെ കോഫി പൗഡർ ഉണ്ടായിരുന്നു പാൽപ്പൊടി ഉള്ളത് വെച്ചിട്ട് കോൾഡ് കോഫി-
ചായ കുടിക്കാൻ കഴിയില്ലല്ലോ വൈകുന്നേരം അപ്പോ-
ആഹ് അതാണ് ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും തന്നെ ഒരു കൊട്ട വിയർക്കും.
എന്ത ഒരു ചൂട്അറിയോ ങ്ങക്ക് തോന്നണ്ട് നല്ല മഴക്കാർ
ആഹ് ഇന്ന് മയക്കാറുണ്ട ഒരു തണുപ്പൊക്കെ വരുന്നുണ്ട് ഇപ്പോ. എവിടെയോ പെയ്ണ്ട് തോന്നണു.
എവിടോ പെയ്യ്ണ്ട് ഞമ്മക്കില്ല.
ആ ങ്ങട്ടില്ല നല്ല പെയ്യ്ണ്ട് തോന്നുണ്ട് നല്ല മയക്കാറുണ്ട് തണുപ്പും ണ്ട്.
നല്ല തണുപ്പുണ്ട് എന്താ അറില ഇനി രാത്രി ഈ തൺ
ഇന്നാള് ഇച്ചക്കന്നേ മയക്കാറുണ്ടായിനി തണുപ്പും ണ്ടായിനി മഴല്ല.
ക്ക ണ്ടോ.
ഏ സൗണ്ടൊക്കെ അങ്ങനെ കേക്കാണ്ട്. അവിടെ ഇ വിടെ പടക്കം പൊട്ടിക്കണ തും കേക്കില്ലേ?
ഏഹ്
ഹലോ അവിടെ ഇവിടെ പടക്കം പൊട്ടിക്കണൊക്കെ സൗണ്ട് കേക്കാണ്ട് രാത്രി ആക്കാരം ചെൽപ്പോ.
ഹലോ
കേക്ക്ണ്ടോ?
കേക്ക്ണ്ല്ലേ?
ഇൻക്ക് കേക്കിണ്ട് ഇങ്ങൾക്ക് കേക്കില്ല
എന്തോ നെറ്റിന്റെ ഇഷ്യൂ ണ്ടോ ഞാൻ സംസാരിച്ചിട്ടൊന്നും ഒന്നും അങ്ങട്ട് കേൾക്കില്ലല്ലോ. ഹലോ കോള് കട്ടായിട്ടുല്ല.
കേക്ക്ണ്ടോ? ഹലോ
ഹലോ
കേക്ക്ണ്ടോ? ഹലോ
ഹലോ
ഇൻക്ക് കേക്ക്ണ്ട് ങ്ങക്ക് കേക്കില്ല.
കേക്ക്ണ്ടോ?
ആഹ് ഇൻക്ക് കേക്കണ്ടല്ലോ.
ഏഹ് എന്നാ ഇതി കേട്ടില്ലേനി പ്പളാ ത് ക്ലിയർ ആയത്.
ഏയ് ഞാൻ ങ്ങള് പറയണൊക്ക ഇൻക്ക് കേക്കുണ്ടായിനി.
ഏഹ് എന്താ അറില റേഞ്ച് ഇപ്പ നല്ല മഴ വെര്ന്ണ്ട് ലേ?
ആഹ് നല്ല ഇരുടായിക്കിണ്ട്
ആഹ് നല്ലോണ ഇരിടായിണ് എന്താ അറില.
താവാതനി, തുള്ളി ഇരുന്നുണ്ടോ?
ഇലക്ഷന്റെ ഇതായിട്ട്.
ഈ അവടന്നും, ഇവടന്നും ക്കങ്ങനെ പടക്കം പൊട്ടിച്ചണ സൗണ്ട് കേക്ക. പാട്ടൊക്കെ കേൾക്കണ്ട്. വരയിരിക്കും രാത്രി, രാത്രി- ആണല്ലോ രസം.
രാത്രി രസം എന്റെ മോന അതേ- ഞാൻ പോയിട്ടൊക്കെ പറഞ്ഞ- പോയി പറഞ്ഞാണ്.
മഴ പെയ്തോണ്ട് ഇനിവരാൻ പറ്റു ന്തഅറീല.
എന്തായാലും, അയാലും മഴ- ആയാലും വെയി- എന്തായാലും ഓല ഇറങ്ങാണ്ടേ ഓല ഇറങ്ങും ഓലക്ക് ഒന്നുകൂടി മയക്ക്. ചാടി കളിക്കാൻ, എന്താ.
തുള്ളി ഇടുന്നുണ്ട് തോന്നേ, അതാ മയക്ക് പൂതി വച്ചിട്ട്- തോന്നണോ.
ഇവിടെ രണ്ടു ദിവസം മ് ഒരു- രണ്ടു ദിവസം മുമ്പ് നല്ലോണം- ഒന്ന് പെയ്ത്ട്ടോ. ഈ ഒരാഴ്ച മുന്നേ നാലോണംങ്ങട്ട് വന്ന്. ഇടിം, മയി ഇങ്ങട്ട് വന്നു. ന്ന് മൂന്നേ, മൂന്ന് തുള്ളി ഒന്ന്- അങ്ങോട്ട് ഒരു തുള്ളി ഇങ്ങോട്ട്- ഒരു തുള്ളി അങ്ങോട്ട്.
ആളെ, ആളെ കളിയാക്ക.
ആളെ കളിയാക്കാ പറയണ്ട. എനിക്ക് ദേഷ്യം വന്നട്ട ഞാ- മോനോട് അറഞ്ഞ് ഇങ്ങട്ട്- കേറിയാള മഴ ത്തുള്ളി വീണ് മ -
എനിക്ക് കുക്കിങ്ങി നല്ല ഇഷ്ട, റെഡി അങ്ങനെ എന്തിനോ താല്പര്യം.
ഇനിക്ക് ഇഷ്ടാ കുക്കിംഗ് ഒക്ക- ഇഷ്ടാ ചെയ്യലൊക്കെണ്ട്. ഈ ഒറ്റക്ക ആവ് മ്പാ മടിയാ.
ഏ...
ഒറ്റകവുമ്പോ മടിയാകും, കുക്കിംഗ് ഒക്ക ഇഷ്ടാണ്‌.
നെറ്റിന്റെ എന്തോ ഇഷ്യൂണ്ട്ട്ടോ- ഞാനൊന്നും കേക്കില്ല. നീ കേക്കണ്ടോന്ന് എനിക്കറിയില്ല.
നിങ്ങള് പറയണ ഇങ്ങോട്ട്- കേക്കണക്കെണ്ട്, കേക്കണ്ടോ? ഹലോ... ഹലോ....
റേഞ്ച് ഇല്ലേ?
റേഞ്ച് ഉണ്ട്. ന്നീഈ മയക്കാരും മൂടി യന്റെ- പ്രശ്ന ആണോ? എന്താ അറിയില്ല ങ്ങ കേൾക്കണ്ടോ? ഹലോ... ഞാ- ജനലിന്റെപ്പറത്തൊക്കെ- വന്നിക്കണ്ട്. കേൾക്കണ്ണ്ടോ?
കേക്കണണ്ടടീ.
എനക്ക് കേക്കണ്ട്.
വിളിക്കി.
ങ്ങക്ക് കേക്കണ്ടോ? ഹലോ കേക്കണ്ടോ?
ഞാനൊന്നും കേക്കില്ല, ഞ- എന്താണാആവോ.
നിങ്ങള് പറയണൊക്കെ- വിടേകേക്കണ്ടലോ? ഹലോ... ഹലോ... ഹലോ... ഹലോ... ഹലോ കേക്ക്ണ്ടോ ഹലോ ഹലോ ഇപ്പങ്ങള് പറയണും കേക്ക് ല്ല ഹെലോ നേരത്തെന്തേലൊക്കെ കേട്ടീന്ന് ങ്ങള് പറിണെ ങ്ങട് കേട്ടീനി പ്പങ്ങട് കേക്ക്ല്ല ഞാൻ പറയ്ണ കേക്ക്ണ്ടാവ ലേ ഹലോ ഹലോ